ആഹ്
ആഹ് എന്തുണ്ട് മക്കളെല്ലാം ഒറ
ആഹ് ഒറങ്ങി. കൊറേആയല്ലോ മ്മള് വിളിച്ചിട്ട്.
ഓഹ് അതന്നെ
സ്കൂൾ പൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടേ എല്ലാരും തെരക്കിൽ പെട്ടു.
ആഹ് അതന്നെ ഇനിപ്പൊ രണ്ടാഴ്ചയല്ലേ ഉള്ളൂ രണ്ടു മാസം പോയ അറിഞ്ഞില്ല.
ആഹ്
രണ്ട് മാസല്ല ഒന്നര മാസം ഇനി രണ്ടാഴ്ച മാസം അത് പോയത് അറിഞ്ഞതേല്ല
ആഹ് ആഹ് അതാണ് ഇനിപ്പൊ
ആഹ് സ്കൂളിലേക്കുള്ള സാധനങ്ങളതൊക്കെ വാങ്ങിച്ചോ ബുക്ക് അതേ സ്കൂളിന്ന് കിട്ടോ?
ഇല്ല വാങ്ങിച്ചിട്ടില്ല. സ്കൂളീന്ന് യൂണീഫോമിന് അളവെടുക്കാനൊക്കെ വേണ്ട കുട്ടികളൊക്കെ പറഞ്ഞു പറഞ്ഞാരുന്നോ? അപ്പൊ കഴിഞ്ഞ വർഷത്തെ യൂണിഫോമിന് കൊഴപ്പൊന്നുംല്ല എറക്കോണ്ട് നരച്ചിട്ടുംല്ല അപ്പൊ ഈ വർഷം കൂടെ അതുമ്മലെ പോട്ടേന്നോർത്ത്. പിന്നെ ബുക്ക് നോട്ട് ബുക്ക് വാങ്ങീട്ടില്ല. ടെക്സ്റ്റ് ബുക്ക് അവര് സ്കൂൾന്ന് പറയും. അപ്പൊ ആ ഡേറ്റിന് നമ്മള് പോയി വാങ്ങണം
ആഹ്
ഏത നോട്ട് ബുക്ക്‌ഞ്ഞി കൊർച്ച് പോയി വാങ്ങണം പോയിട്ടില്ല
ഞാനും നേരത്തെ അഹ് ബാഗ് വാങ്ങിച്ചു. അത് ഒരു വർഷം കൂടെ പോ
ആഹ് ഞാനും ബാഗ് കംപ്ലൈന്റ് ഒന്നുംല്ല ബാഗിന് അപ്പ അത് ഒരു വർഷം കൂടെ പോട്ടെ. ബോട്ടില് വാങ്ങണം അത് കം ഒര് സുഖല്ലാതായിട്ട്ണ്ട്
ആഹ്
വാട്ടർ ബോട്ടില് മാറ്റി. അല്ലാത്ത എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വഴക്ക് അങ്ങനെ പുതിയതന്നെ വേണംന്ന് അങ്ങനെയൊന്നുല്ല വാശിയൊന്നുല്ല ആഹ്
ആഹ് ഇവ്ടെ ഡ്രസ്സ് ഡ്രസ്സ് പുതിയത് തന്നെ വേണംന്ന് വാശിയാണ് അങ്ങനെ ഇന്ന് വെറുതെ വന്ന് ആഹ് ഇന്ന് പോയി നോക്കാംന്ന് വിചാരിച്ച് വലിയ പെരുന്നാള് വരുന്ന് സ്കൂൾ തുറപ്പ്. രണ്ടും ഒരുമിച്ചപ്പോ വീട്ടിലത്തേക്കുള്ള സാധനം സ്കൂളിലേതും കൂടെ നോക്കീ ട്ട് വരാന്ന് വിചാരിച്ചു എല്ലാത്തിനും ഭയങ്കര വില ഉം എരട്ടി ആയിട്ടുണ്ട് വര്ല്ല ആഹ് എല്ലാത്തിനുംന്ന് പറയുമ്പോ എണ്ണ തേങ്ങ അതിനൊക്കെ ഒന്ന് വില കൊറഞ്ഞിട്ടുണ്ട് എന്നാലും അത് പറയുമ്പോ വേറെ സാനങ്ങൾക്ക് ഇങ്ങനെ വില കയറിയിട്ടുണ്ട് പാലിന് വിലക്കൂടി ഏഹ് ഗ്യാസ് ഹ് അങ്ങനെയുള്ള സാനങ്ങളൊക്കെ വില കൂടി
നാല് രൂപ ലിറ്ററിന് കൂടൂന്ന് ഇങ്ങനെ വാർത്തേല് കണ്ടായിരുന്നു പാലിന്
ആഹ് അങ്ങനെ കൊറച്ച് സാനങ്ങൾക്ക് തക്കാളിയൊക്കെ നല്ല വില കൂടി അപ്പൊ ഒന്നിന് കൊറയുമ്പോ വേറെന്നിന് കേറിക്കൊണ്ടിരിക്കയാണ് ഇപ്പഴത്തെ ഈ യുദ്ധം കാരണം സാധനങ്ങൾക്ക് വില കൂടുകയും ചെയ്തു. പക്ഷെ നമ്മളെ ശമ്പളത്തിന് വർധനവും ഇല്ല
ആഹ്
എന്താലെ ഞാൻ ഓർക്കും ഇങ്ങനെ മീനൊക്കെ കൊറേ ആൾ കാരണം വീട്ടിലേക്ക് ഇത്രയക്കെ മീനിന് വെല കൊടുത്ത് എല്ലാം മുന്നൂറ്റി സംതിങ് നന്നൂറ്റി ചില്ലാനൊക്കെയാണ് മീനിന് അപ്പൊ കുറേ മെമ്പർ മെമ്പേഴ്സ് ഉള്ള വീട്ടിലൊക്കെ എത്ര മീൻ വാങ്ങേണ്ടി വരും എങ്ങനെയാണ് അവര്പ്പൊ മേനേജ് ചെയ്യാൻ കഴിയേണ്ടതല്ല ല്ലേ
ത് തന്നെ മീനെല്ലാം നല്ല വിലയാ പണ്ടെല്ലാം നൂറ് രൂപ കൊടുത്താ നല്ല മീൻ കിട്ടും പക്ഷെ ഇപ്പം നൂറ് രൂപ കൊടുത്താ ചെറിയ ചാള മത്തി അങ്ങനത്തെ ചെറിയ മീനെ കിട്ടൊള്ളു വല്യ മീൻ വേണമെങ്കിൽ മുന്നൂറ് നാഞ്ഞൂറ് ആ റേഞ്ച് കൊടുക്കണം
ആഹ് നൂറ്പ്യല്ല മത്തിപ്പെ ഇന്ന് ഞാൻ മേടിച്ചത് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് ഇരുന്നൂറ്റി സംതിങ്ങ് വരാ ആഹ് നല്ല വെലയാ
ആഹ് നല്ല വെല അത് എല്ലാത്തിനും ഇങ്ങനെ വില കയറ്റി വരയാണ് ഹോട്ടലുകളിൽ ഇപ്പം ആഹ് ഞങ്ങളെ വീട്ടിന്റെ അവിടെ ഒരാൾക്ക് ഹോട്ടലുണ്ട് അപ്പൊ അവരെ ആഹ് അഹ് ഗ്യാസിന് ഇപ്പം മൂവ്വായിരം രൂപ ആക്കിയെന്നും പറഞ്ഞ അവരെല്ലാം ഹോട്ടല് നിർത്തി വെച്ചെക്ക്ണ് വേറെ വരുമാന മാർഗം അവര് അവർക്കില്ല അവർ എന്തെങ്കിലും പണിക്കോവാന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന്
ആഹ് ആഹ്ആഹ്
ഉം എന്ന് വെച്ചാ ഗ്യാസ് ഇല്ലാതെ പറ്റ പറ്റത്തില്ല അപ്പൊ ഗ്രാസ്എടുക്കണമെങ്കിൽ മൂവായിരം രൂപ അവര് പറയുന്ന വീട്ടില് നമ്മള് ഉപയോഗി കുറ്റിയേകാള് അഞ്ച് കിലോയേ കൂടുതലുള്ളൂ അതിനാണ് നമ്മള് ഇത്രയും പൈസ എണ്ണി കൊടുക്കണേന്ന്
മൂവായിരം ഒക്കെ ഉണ്ടല്ലേ അങ്ങനെ പ്രവെറ്റ് കുറ്റിക്ക് ആഹ്
ആ അപ്പ ഇങ്ങനെ ഉപയോഗിക്കുന്നവര് തന്നെ വില കൂട്ടിയാണ് എടുക്കുന്നത് ഞാൻ ഇടക്ക് മോനെങ്ങോണ്ട് ഹോസ് ഹോസ്പിറ്റലിൽ പോയി അവന്ശ്വാസംമുട്ടുണ്ട് ട്ടൊ അപ്പൊ അയിന്റെ ചെക്കപ്പിന് പോയി അപ്പോ ഓല് ഹോട് ഹോട്ടിൽ ചായക്ക് പതിനാല് ഒരു ഹോട്ടലില് പതിനെട്ട് കടിക്ക് ഒരു ഹോട്ട ട്ടലില് അങ്ങനെ പല റേറ്റ്
ആഹ്
അത്
ആഹ് ആഹ്
ആ പിന്നെ വേറെന്താ ഉ ആഹ്
ദൂര ഭാഗത്തൊക്കെ ഞങ്ങള് പോയിട്ടോ കഴിഞ്ഞാഴ്ച്ചാ ബാഗ്ലൂർ പോയതാണ് ടൂറായിട്ട് പോയതല്ല ഇന്നിട്ട് അവിടുന്ന് ചായ കുടിച്ചുട്ടൊ ഇരുപത് രൂപ ചായക്ക് അതുപോലെ മൊട്ടപപ്സ് ഇല്ലേ മൊട്ടപപ്സിന് മു പ്പത്തഞ്ച് രൂപ
ആഹ് ആഹ് അത് തന്നെ ഇവിടെ അങ്ങനെ തന്നെ പതിനെട്ട് രൂപയായിരുന്നു ആ ഇതിപ്പൊ ഇരുപത്തിഞ്ച് ത്രയായി ആഹ്
അവിടെ മുപ്പത്തഞ്ചോഇരുപതൊ
ആഹ് ഇങ്ങനെ വിലക്കയറി പോയാ എന്തോന്ന് ചെയ്യേണ്ടേ ഈ സാധാരണക്കാരെയാണ് കൂടുതലും ബാധിക്ക്ണ് പാവപ്പെട്ടവർക്ക് ആരെങ്കിലും കൊടുക്കും പിന്നെ നല്ല പൈസ ഉള്ളവർക്ക് ആരും ഒന്നും കൊടുക്കേണ്ട ആവശ്യല്ല ഈ ഇടയിലുള്ളവർക്ക് അവര് വര് പോയാല് എന്തങ്കിലും കാണുള്ളൂ
ആഹ
ഞങ്ങള വിടെൊക്കെ കൊറേ ഹോട്ടല് അടച്ച് ഇങ്ങനെ ഗ്യാസ് കിട്ടാതെ ഈ ചെറിയ ചെറിയ തട്ടുകട പോലെ നടത്തുന്നത് ആ
ചല ഹോട്ടലല്ലേ വറക് വറക് ഒന്നും നോക്കിട്ടില്ലല്ലേ
ആ വിറകുള്ള ഹോട്ടൽ അതൊെ ഉണ്ട് പക്ഷെ അവിടെ ഉണ്ടെങ്കിലും സാധനങ്ങൾ എൺപത് രൂപയുടെ ഊണ് നൂറ് രൂപ നൂറ്റി ഇരുപത് രൂരെ ബിരിയാണി നൂറ്റി നൂറ്റമ്പത് നൂറ്റമ്പതിന്റെ സാധനം നൂറ്റി എമ്പത് അങ്ങനെ അങ്ങനെ ഓരോ ഇത് വെച്ച് കൂട്ടിയിട്ടുണ്ട് അവര്
ആഹ ആഹ് ആഹ
ഉം പിന്നെ ഇന്ന് വാർത്ത പറയണ പെ ട്രോളിന് ഈ ഇടക്കാണ് വില കൂടിയത് മാർച്ച് അവസാനം ഇപ്പൊ വീണ്ടും അഞ്ചു രൂപ വീണ്ടും കൂടി അപ്പൊ മൊത്തത്തി പത്ത ഇരുപതായിരംരൂപ കൂടി
ഓ എല്ലാത്തിനും പിന്നെപ്പ നമ്മള ഈ വീട് പണിക്കുള്ള സാധനങ്ങളാണെങ്കില് എന്ത് കടയി ചെന്ന് ചോയി വാലും നമ്മള അന്ന് ഒരു രണ്ട മൂന്ന മാസം മുന്നേ വാങ്ങിയ വെലല്ല ഒന്ന് വില എല്ലാത്തിനും വെല കൂടിക്ക്ണ്
ഓ എല്ലാത്തിനും വെല പക്ഷേ ശാം ശമ്പളം കൂട്ടണംന്നല മൂന്ന് വർഷമായിയിട്ട് ഒരേ ശമ്പളത്തിൽ പോവയാണ് ഉ
ത്തിനോ വല്ലാത്ത സാധനങ്ങളെ ഇതൊക്കെ ഈ സാധാരണക്കാർക്കാണല്ലെ ഇതൊക്കെ അവരെയിങ്ങനെ ബാധിക്കേ
ഉം
ഈ യുദ്ധം വന്നതാണ് ഇത്രയൊന്നും ഇതെല്ലാം വെല കേറാനും എല്ലാത്തിനും കാരണം അല്ലെങ്കിൽ ഇത്ര ത്തോളം നമ്മളെ ബാധിക്കുലായിരുന്നു
അ ഇതൊന്നു അവസാനിച്ചി ഇല്ലാല്ലേ പക്ഷെ അതും പൊറത്തോട്ടുവരാതെ കേൾക്കൊന്നില്ല എങ്ങ്
അവസാനിച്ചിട്ടില്ല ഞങ്ങളെ കൊറച്ച് റിലേറ്റീവ്സൊക്കെ പൊറത്തൊണ്ട് ഗൾഫിലേ അപ്പ ആ അവടു ചോദിച്ചപ്പറയാണ് ഇപ്പൊ വാർത്തയിലൊന്നും അധികം അങ്ങനെ സംസാരിക്കാത്തെയാണ് ആ യുദ്ധം പൂർണ്ണമായിട്ട് മാറിയില്ല പിന്നെ ആ കടലിടുക്കൊണ്ടല്ലോ ഹോർമോസ് അത് തൊറന്നാല് തൊറന്നെന്ന് തൊറന്നാല് സാധനങ്ങൾ ഇങ്ങോട്ട് വര ത്തോള്ളു അത് തൊറന്നില്ല പിന്നെ അവരവിടെ ട്രോണെല്ലാം കഴിഞ്ഞ ആഴ്ചയും ചെന്നുനിന്നു
ഓ ഓ
ഉം ഒരു ആ ഏതോ ഒരു പാകിസ്ഥാനി മരിക്കുകയും ചെയ്തെന്ന് പറയുന്നു
ഇപ്പൊഴാ
ഓ ഇട് ഉം
പക്ഷെ എന്താവൊ ന്യൂസിലൊന്നും ഇത് പൊറത്തുവിടാഞ്ഞിട്ടായിരിക്കും
ഇപ്പൊ ന്യൂസിന് അതിന്റെ റേറ്റിങ്ങൊന്നുകുറഞ്ഞാ ആ സമയത്ത് ന്യൂസിലില്ലാത്തതുവരെ പടച്ചുവിട്ടായിരുന്നു ഉം ഇപ്പ ന്യൂസിപ്പ ഇലക്ഷന്റെ ബേക്കിലാണ് നടക്കണെ എലക്ഷനും ഇനി മന്ത്രിമാരെ തിരഞ്ഞെടുപ്പ് ആ ഒരു ഇതിലോട്ട് പോയി
ആ അതെയതെ
ആ ഇനി ഇതൊക്കെ കഴിയുമ്പഴത്തേക്കും അവര് ചിലപ്പോ ഇതിലോട്ട് വരുമായിരിക്കും ഉം
തകളും കൊറെ മക്കളൊക്കെയൊള്ളവരെയെ ങ്ങനെയൊക്കെ സാധനം വാങ്ങുന്നത് സ്കൂളും തൊറക്കുമ്പോളൊക്കെല്ലേ നല്ല
ആ സ്കൂള്തൊറക്കുമ്പോ നല്ലൊരുപൈസ തന്നെവേണം
ആവ് സ്കൂള്തൊറക്കുമ്പളേ ഈ ഇങ്ങനത്തെ കാലത്ത് വിലക്കയറ്റത്തിന്റെടീലേ സാധനൊക്കെ വാങ്ങുമ്പോം പേരൻസേ രണ്ട് മൂന്ന് പിള്ളോരൊക്കെ ഉള്ളവരെ
ആ
സംഖ്യ കയ്യീന്ന് ഇറക്കണമെന്നുപറയാം
ആ അതുതന്നെയാ ഉം
അങ്ങനെ ബാഗ് ഉണ്ട് ഇനി വാട്ടർബോട്ടില് മതി അങ്ങനെ വാശി പിടിക്കൊന്നൂല്ലാ
ആ ഇവിടെ അങ്ങനെ വാശിയൊന്നൂല്ലാ ആരെയെങ്കിലും കൈയ്യേ പുത് പുതിയതുകണ്ടാ വേണോന്നു പറയുമ്പ ഞാൻപറയും നമ്മക്ക് പിന്നെവാങ്ങാം അങ്ങനെയൊക്കെ പറയും ഇവരേം ബാഗ് പഴെയൊന്നും പോയിട്ടില്ല അതെപോലെ തന്നെ ഇരിപ്പൊണ്ട്
ആ പിന്നെ കൊഴപ്പില്ലല്ലോ അതുവാ അത് വാങ്ങണ്ടല്ലോ വാങ്ങുന്നതിന്റെടക്ക് ചെല ഉണ്ടായാലും അയാന് വല്ല്യ മോളായി നിന്ന് അങ്ങനെയാണ് എല്ലാവർഷവും വാങ്ങുവാരിന്നു പിന്നെ ഞാൻതെല് ചിന്തിച്ചതിനാണ് ഇത് വെറുതെ ഇങ്ങനെ ക്യാഷ് കൊണ്ട് നമ്മടെ മക്കക്കും കൊഴപ്പൊന്നുമില്ല നമ്മള് അ ഒന്നല്ലേള്ളൂ അത് ച്ചന് വാങ്ങു പിന്നെ അവള് ഇഷ്ടല്ല എന്തിന ഈ വേറള്ളവരോട്
ങ്ങള് വാങ്ങണ്ട എന്നൊക്കെ പറയും
ആഹ് ഉം
ആഹ് വേറത് കണ്ടിട്ട് ഇഷ്ടംന്നുല്ല അങ്ങനെ നിർബന്ധല്ല ഇനിയിപ്പ എല്ലാ കുട്ട ട്യാളും പുതിയതാ കൊണ്ടുവരുന്നത്
ഉം നമ്മളൊക്കെ പഠിക്കണ സമയത്ത് ഒരുേ ബാഗ്നുണ്ട് പക്ഷെ ആ കണക്കിന് ഇപ്പോഴത്തെക്ക കുഴപ്പമില്ല അവർക്ക് ഇഷ് ഷ്ടമുള്ള ബാഗംല്ലാം തന്നെ കിട്ടി
പറ്റുന്നുണ്ട് എന്താണെങ്കിൽ ഓൺലൈൻ ആയിട്ടോ അല്ലെങ്കിൽ പുറത്ത് പോയിട്ടോ ഉം ആക്ക് മുന്നിലേക്കു എത്തും
ഉം
ആഹ് അതെന്നെ
വാട്ടർമ്പോട്ടിലും ബാഗും ഒരാൾ അവര് ഇൻസ്റ്റായിൽ വെച്ചിട്ട് മീഷോക്കാണ് ആ ലിങ്ക് പോണത് അപ്പൊ ഞാൻ ഇവടെടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവം എന്താണ് ഇങ്ങത്തെണ്ട് ഇത് വഴിപർച്ചേസ് ചെയ്താൽ മതി അപ്പൊ നമ്മള് കാണാത്ത ഒരു സാധനങ്ങളൾുമ്പോ മോഡല
ആഹ് മീ ഷോയിലെല്ലാം അഫോർഡബിൾ ആയിട്ട് ഷോയില് അഫോഡ ബളായിട്ട്ഇപ്പൊ വാങ്ങിച്ചത് ചിലതൊക്കെ കൊള്ളാംന്ന് ഇങ്ങനെ റിവ്യൂ ഇളക്ക്ണ് ഞാൻ ഒരുത്തം വാങ്ങിച്ച് നോക്കാ കൊള്ളൂല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും